ആ കേക്കുന്നുണ്ടോ
ആ കേക്കണ്ട്
ഉം എന്താ പരിപാടി പണിയൊക്കെ കഴിഞ്ഞോ
പരിപാടി ഇതാ ഉച്ചക്കത്തേക്കുള്ളതൊക്കെ ആക്കുക
എന്താ സ്പെഷ്യലിന്ന്
ഇന്ന് സ്പെഷ്യലൊന്നുല്ല ഇന്ന് സാധാ ചോറും കറിയും
എന്ത് മീൻ കിട്ടീനാ
ഇന്ന് പച്ചക്കറിയാ ആ
എന്താ പച്ചക്കറി
പച്ചക്കറി മത്തനും പിന്നെ കാരറ്റും ഒക്കെ ഇട്ടിട്ട്
ആ തട്ടി
ഉം മിക്സഡ് ആ പിന്നെ ഉണക്കൽ മീൻ ഇണ്ട് അപ്പൊ അത് പൊരിക്കാന്ന് വിചാരിച്ച് എന്തെങ്കിലും ഒന്നും ന്നോന്ന് കൂട്ടാൻ ഇല്ലാഞ്ഞ ഒരു ബുദ്ധിമുട്ടാ
അതെ അതെ ഞാനും ഇന്നങ്ങനെ തന്നെ തട്ടിക്കൂട്ടാം പരിപ്പും മുരിങ്ങയിലേം ഉണ്ട് ഒണക്കലുണ്ട് രണ്ടക്ക മുളകിടണം അങ്ങനൊക്കെ തന്നെ
അതൊക്കെയാ രസം ആ
പിന്നെ മക്കളൊക്കെ സ്കൂളിൽ പോയോ ആ ഇല്ലില്ല ഞാൻ ഞാൻ എന്റെ ചെറുതിനെ ഉറക്കീട്ട് വരുവാ
ഏ ഞാനും അങ്ങനെ തന്നേ ഇവിടെയും ഉണ്ട് ഒന്നേ എട്ട് വയസായിട്ടുള്ളൂ
അതിനെ ഉറങ്ങാതെ വിട്ടാ ഒരു പണിയും നടക്കൂല എന്റെ
അവിടുത്തേനോ
ആ അവക്ക് ഒരു വയസ്സും എട്ട് മാസവുമായി
ആ
ഉം ഇപ്പ താ ഒറക്കി ഇങ്ങട് വരിയാണ്
ഉം ഇവിടുത്തെ കെടക്കൊന്നുമില്ല ഒരാള് വേ ണം എപ്പളും എന്നിട്ട് എടുത്ത് തന്നെ കൊണ്ട് നടക്കുവാണേ ഉറങ്ങുമ്പോ മാത്രെ ഒഴിവ് കിട്ടൂള്ളൂ
ആ അതന്നെ ഇവിടുത്തെ അവസ്ഥ ആ ഉറങ്ങണ ടൈമിൽ അങ്ങട്ട് തട്ടിപ്പടയണം
ആ അതെ ആ സമയത്താ എല്ലാർക്കും വിളിക്കാനും നിക്കുക ആ അപ്പൊ ഞമ്മക്കൊഴിവി നമ്മള ഫോൺ ഫോൺണ്ട നോട്ടം വാണ്ടേ നടക്കുക പണിയന്നെ ആയാ ശരിയാവിലല്ലോ
എനിക്ക് ഓളെണീക്കുമ്പോത്തിന്റെ പണിയയിഞ്ഞില്ലെങ്കി എന്റെ ബാക്കിൽ അങ്ങനെ നടക്കൂ പിന്ന ഒന്നിനും സമ്മയിക്കില്ല
ആറേയ് ഈ പിന്നെ ഈ മുട്ടുത്തലും ഈ പ്രസയിച്ച ഇങ്ങനെ കടുക്കുവാമ്പോൾ വിചാരിക്കും മുട്ടത്തി നടന്നിട്ടാതിന്ന് ആ സമയം നമുക്ക് തീരും കഴിയൂലല്ലേ?
ആഹ് പറയണ്ട അപ്പൊ എനിക്ക് മുട്ടത്തോഴി കുറച്ച് നടന്ന് കിട്ടിയാ മതി
ആഹ അപ്പറം ഓടാനേ നേരണ്ടാവുള്ളൂ.
ആ അതിന ടൈം എനിക്ക ഇപ്പോൾ അതിനെ ടൈമ് ഉള്ളു
ഇവിടത്തേന്ന ഇപ്പോ നോക്കി നിക്കണം ഈ കണ്ണ കണ്ണൊക്കെ എടുത്ത് വായിലിടാണ് പിന്നെ ഇപ്പണെ മഴ ആയതിനെക്ക കൊണ്ട് ഈ ഒരു മഞ്ഞും കറുപ്പുള്ള ഒരു തര ണ്ടല്ലോ അത് ഇങ്ങട് നിറഞ്ഞു നിക്കന് അ ക്കെ കയറി വരണ്ടണ്ട് ഞാന്നുണ്ട് കയ്യിയില് ഇട്ടിട്ട് പീച്ചിന് വായിലിടാഞ്ഞത് നന്നായി ആഹ് സ്മെല്ലാണ് ഇത്യങ്ങള് എന്തൊക്കെ വായിലക്ക ക്കന്ന് ഒരു മിനിറ്റ് കൊണ്ട് ഓല ഓല ആ കുഞ്ഞ കൈ കൊണ്ട് എടുക്കുന്ന നമ്മൾ കാണൂ
ആ് ഓരെ കാണ കാണത്ത മുതലും ഉണ്ടാവും നമ്മള് കാണാത്തവര് ഓരലും ഉണ്ടാവും
ഈ ചെറിയ ഇതുണ്ടല്ലോ കുയിലൊക്കെ മാന്തി വെക്കല്ല. ഞാൻ ഇവരോട് പറയും. കുയ്യിയനെന തയ തിനാന്ന് എന്ന് ആഹ് മോന അല്ല എനിക്ക് മൂത്ത രണ്ടാളിണ്ട്
അപ്പ ശരി.
ആഹ രണ്ടാളും പോയിന് ഒരാൾ ഒമ്പത് ഒരാൾ ഒമ്പതിലും ഒരാൾ മൂന്നിലും
ആഹ ആഹ ഇൻ്റത് ഒരാള് ആറില് ഒരാള് രണ്ടില് ഇപ്പോ രണ്ട് നാലാമത്തെ
ആഹ് ശരി
ഉം നാല് അറിയാണ്ടാ ആയതാ
ആഹ് ശരി ഇൻശാ അല്ലഹ് പഠച്ചോന് നമ്മക്ക് യോജി ഉച്ച സമയത്ത് തരല്ലേ ഹൈറ ആക്കട്ടെ
ആമേ ഞാൻ വിചാരിച്ചു ഫിഡ് ചെയ്യുന്നൊണ്ടാണ് ഇങ്ങനെ പരീഡസ് തെറ്റിക്ക അങ്ങനെ ഉണ്ടാവാറുണ്ട് അതാന്നു വിചാരിച്ചു രണ്ട് മാസം
ആഹ് അത് ഈ പിരിഡ്സ് കറക്റ്റ് അല്ല ഞാൻ തന്നെ നമ്മുക്ക് ഒരു ഇത് കിട്ടൂല അതിന്റെ
ഇല്ല അതാണ് പ്രശ്നമായ ഇപ്പ ഇത് തുടക്കത്തിലാണെങ്കില് അറിഞ്ഞതില്ലോത് പിന്നെ മൂന്നര മാസം അതി ശേഷാണ് ഡോക്ടർ പറ ചെക്ക് ചെയ്യാൻ അപ്പ നോ രണ്ട് വര അങ്ങെനേ തെളഞ്ഞി വന്ന്.
അ നമക്ക് പിന്നെ വല കുട്ടികൾ ചെർതായുള്ള ഒരു സങ്കടാലയ
ഉം അതാണ് മറ്റൊർക്കൊക്കെ രണ്ട് വയസ് മൂന്ന് മാസം കൊടുത്ത്ക്ക്ണ് രണ്ടാക്കം കൊടുത്ത്ക്ണ്. ഇക്കിപ്പ നിർത്തണം.
അല്ല ച ചെലല് ആറു മാസം കൊടുക്കണലൊക്കെ ഇണ്ടല്ലേ ആറു മാസം വരെ
ആ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടില്ല കൊടുക്ക
അമ്മക്കായിട്ട് ബുദ്ധിമുട്ടൊന്നുംല്ല കൊടുക്കണേന് കൊഴപ്പൊന്നില്ലേ
ആഹ് ഇല്ല പക്ഷെ ഇവിടത്തോരു സമ്മയിക്കണില്ല കാരണം മറ്റേ കുട്ടിക്ക് ഇത് കിട്ടി ഇവള് മുഴുവൻ കുടിച്ചിട്ടുണ്ടെങ്കിൽ.
അങ്ങനെയൊന്നുമല്ല അതൊക്കെ വെറുതെ പറയാ അയ്ന് മ കുട്ടി കുടിച്ചുന്നത്. നമ്മളെ ബ്രസ്റ്റതി തരുന്ന പാലല്ലേ മറ്റേ കുട്ടിയൊക്കെ നമ്മ കഴിക്കണ ഭക്ഷത്തിന് ഒരു വയറ്റിക്ക്
ആഹ് അവരിങ്ങനെ പറയുന്നുണ്ട്. നിർത്താന് ആഹ് അവരിങ്ങനെ നിർത്ത തണു പറഞ്ഞിരിക്കുകയാണെങ്കിൽളാണെങ്കിൽ ഉറങ്ങണമെങ്കില് ഒക്ക ഒന്ന് പാാല കുടിക്കണം അല്ലാത കണ്മാണല്ലോ ആഹ എപ്പാണെങ്കി മധുരം വെക്കണ ടൈമും അല്ലേ
ആഹ് അതന്നെ ഇപ്പൊ നല്ലോ കുടിക്കുന്ന ടൈം ആയതിനോടാണേല് ഈ സമയക്ക ആകുമ്പോല വിടാതെ ഓലക്ക് ഭക്ഷ കണ് വേണ്ടിരില്ല അ അതേ വറ്റുള്ളൂ ഉ ഒരു ഒന്നേമുക്കാ വയസ്സൊക്കെയായ പിന്നെ പ്രശ്നല്ല നിർത്തിയാലും
ആഹ അപ്പൊ ഒരു വയസും എട്ടു മാസവുമായി
അത് അത്ര പ്രശ്നംന്നൊന്നുംല്യ എന്നാലും
ആ ആഹ എന്നട്ട് ഭയങ്കര സങ്കടം എനിക്ക് ഇതിൻന്റെ ആലോയിക്കുമ്പളെ ഉം ഡോക്ടർ പറഞ്ഞ ചെയ്തന്നോട് അന്ന് നിർത്താന് ഉം തന്നെ
ഉം കുട്ടി ഉം ഉം പിന്നെ അതിന് ചെറിയ എത്ര ഒരു വയസ്സന്നെ ആയില്ല അതിന്റെ മുന്നായിട്ടോളു ഇങ്ങനെ പറയില്ലേ നിനിക്ക് സങ്കടമാണ് ആ മറ്റേന്റെ കാര്യാലോയിക്കുമ്പോൾ
ഉം ഉം പടച്ചോനൊന്നും കാണാതെ തരില്ലല്ലോ അല്ലേ അടുത്ത മാസം ഞാൻ അറിയാണ്ടക്കൂലല്ലോ എന്തങ്ങനണ്ടാവും
ആ ആ ആ
ആഹ് അവര് ചെയ്യട്ടെ
അത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാ അംഗവൈകല്യ ഒന്നും ഇല്ലാത്ത കുട്ടികളെ തരെ
ആമീൻ അതാണ്ട് കഴിഞ്ഞു കിട്ടണം കാരണം ഇപ്പ അടുത്ത് എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയാണ്
ആ അത് പൊതുവേപ്പെല്ലാരെ അവസ്ഥ അങ്ങനെന്നേ അ അത്ര സിമ്പിൾ ആയ കാര്യം അല്ലല്ലോ പക്ഷെ എ എത്ര ബുദ്ധിമുട്ടില്ല ഈ അത്രയും ബുദ്ധിമുട്ടുള്ള വേറൊരു കാര്യമില്ല നാല് എല്ലാ അമ്മമാരും ഒന്നും പരി ലോൽ മൂന്നും നാലും പ്രസവിക്കില്ലേ അപ്പൊ നമ്മൾ എത്ര റിസ്ക് എടുത്തിട്ട് മക്കൾക്കും വാണ്ടിട്ട്
ഉം പക്ഷെ എനിക്കാണെങ്കില് ശക്തി എന്നുള്ള സാധനെയിംല്ല ഡോക്ടന്നോട് ട് പറ അന്നത്തെ തില് നിർത്താ ൻഅപം ഞാ പ്പാറഞ്ഞ ഓക് രണ്ടു വയസ്സൊക്കെ ആയിട്ട് ഞാൻ വന്നോള നിർത്താ ന് അപ്പ അതിന്റെടെലെങ്ങാനോ സംഭവിച്ചേ അപ്പൊ ഡോക്ടറിന്നൊട് പറ അന്നോട് ഞാ ൻ നിർത്താൻ പറഞ്ഞ കയ്യില്ലാന്ന് പറഞ്ഞേ ഇനിയിപ്പോ ഇത്രയായൊണ്ട് എന്താലും മുയിവനാക്കുവന്നെ ചെയ്യണം ഇല്ലില്ല ഞാനങ്ങനെ മറ്റൊരിതൊന്നും യൂസ് ഓരൊക്കെ വ്യത്യാസണ്ടേ ഏ ജ്ന്
ആഹ് ഇവിടെക്കെ ഇവിടെ വല്ന്റെ മക്കളൊക്കെ നല്ല ഡിഫറന്റ ഉ വലിയ മോക്ക് ഏയി എട്ട് വയസ്സായപ്പോഴാണ് രണ്ടാമത്തോൾ ണ്ടായത് രണ്ടാമത്തെോക്കെ എട്ടര വയസ്സായാപ്പോഴാണ് ഇപ്പൊബൻ മോനുണ്ടായത്
ആ ആ ഏയിജ് ഡിഫറൻസ് ഉണ്ടപ്പം നമ്മുക്ക് പേടിക്കാ നമ്മള് ശ്രദ്ധിക്കണന്നാണ് ഇത് എന്താ
ആ അതന്നെ എനിക്ക് സിസേറിയനൈ നി ട്ടോ എന്നാല് ഞാാനിങ്ങനെ വെയിറ്റ് ചെയ്തുന്ന എന്താ വെച്ചാല് അടുത്ത പ്രസവ ചിലവര്ത്തൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ നോക്കണ ഒന്ന് പ്രസവ ഓപ്പ്രഷനാണേലും രണ്ടാമത്തത് പിന്നെ പ്രസവിക്ണോ ല് ണ്ടല്ലോ അപ്പൊ ഞാനാ വിചാരിച്ച ഇത്രേം ഡിഫറന്റ് ആക്കിയത് പിന്നെ ഓരിക്കു എങ്ങനെങ്കിലും കയ്യാണെങ്കിലോ വെച്ചി്ട്ട് നോക്കുമ്പോ ഹോസ്പിറ്റലുകാർക്ക് നിർബന്ധം ഓപ്പറേഷൻ ചെയ്യല്
ആ ആ ആ
അല്ലേ നമുക്ക് ആ ഒരു പിന്നെ സൂചിന്റെ അതിൽ നിന്ന് ഒന്ന് മാറി കിട്ടാനെ ആ അനസ്തേഷ്യന്റെ ആ മരുന്നുകയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കഴിയൂല മനുഷ്യന്ക്ക്
ഉം ഞാൻ കഴിഞ്ഞ വർഷം നല്ല എടങ്ങാറായിരുന്നു
ആ വെയിറ്റ് ഉണ്ടായിരുന്നോ
ആ അവൾ മോൾ മൂന്ന് സംതിങ് ഉണ്ടെന്‌ മൂന്നിന് പുറത്ത് ഉണ്ടായിരുന്നു നാലിന്റടുത്തു ഉ ണ്ടായിനു അപ്പൊ നല്ല എടങ്ങാറായി
ചില ഡോക്ടർമാര് നമ്മൾ എത്ര ബുദ്ധിമുട്ടായിാലും
ആഹ് ഇല്ല എന്നിട്ട് ഞാൻ അവസാനം പറഞ്ഞു ഇന്ന ചെറിയതായാലും എനിക്ക് വേദന സഹിക്കാൻ കഴിയില്ല അപ്പോ ഡോക്ടർ പറ്റെന്താ എനിക്ക് കയ്യോ നമുക്ക് നിങ്ങളുടെ മുഴവൻ ആക്കാം കുട്ടിന്റെ കൈ ഒക്കെ ഇങ്ങോട്ട് പോന്നിട്ടുണ്ട് തലയൊക്കെ തിരിഞ്ഞു പൊന്നുകുണ് എന്നക്കെ പറഞ്ഞരുന്നു അങ്ങനെ പിന്നെ ഒരു വിധം കഴിഞ്ഞ് അപ്പൊ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇപ്പോ ഓപ്പറേഷൻ ചെയ്താൽ എത്ര പെയിൻ ഉണ്ടാവും എന്നറിയോ ചോദിച്ചു എന്നോട് ഇത്ങ്ങോട്ട് കഴിഞ്ഞാണ്ട് കഴിഞ്ഞി
ആഹ ശെരിയാണ് പറയാനുണ്ടോ പടച്ചോനെ നമ്മളുണ്ടലോ ല്ലോ ഓപ്പറേഷൻ ഇല്ല എല്ലാരും പറയും ഈസിയാണ് ഓപ്പറേഷൻ സിമ്പിൾ ആണ് എവിടെ പിന്നെ ഞമ്മളാ തരിപ്പങ്ങിട്ട് പോയി കഴിഞ്ഞുള്ള മരണവേദന അപ്പളാണ് തുടങ്ങുക
ആഹ അത് ഡോക്ടറിനോട് പറഞ്ഞേ
ആഹ ഈ ആ സമയത്തുണ്ടല്ലോ പിന്നെ ഈ ഓപ്പറേഷൻ ചെയ്ത ചെയ്തു കഴിഞ്ഞാൽ ആ സമയം ആവുമ്പോ ഞമ്മുക്കൊരു പ്രത്യേക ചുമ ഇങ്ങോട്ട് വരും ആ ചുമങ്ങട്ട് വന്ന ഒരു ചുമ ചുമച്ചാ മതി പിന്നെ നമ്മുക്ക് ഒന്നും വേണ്ട സ്റ്റിച്ചു ങ്ങാട്ട് വേദന ആയിട്ടു ഇർകുകയല്ലേ നമ്മൾ ഇങ്ങോട്ട് കോരക്കുമ്പോൾ ഇങ്ങനെ നമ്മളെ വയറിങ്ങനെ വ
ആ എനിക്കാണെങ്കില് ഡെലിവറി കഴിഞ്ഞാൽ ഒന്നായിട്ട് വിറക്കും നല്ല പനിയും ഉണ്ടാവും ഭയങ്കര എടങ്ങാറാണ്
അത് അയിന് ഞമ്മൾ അത്രയും ബലം കൊടുക്കല്ലേ ആ ഒരു എതാണ് അ ആ പുഷി ചെയ്യണ സമയത്ത് അത്രയും ബലം കൊടുത്തിട്ടല്ലേ നമ്മള് പുഷ് ചെയ്യുന്നത്
ഉം ഇപ്പോ ഒന്നാമത് ഇപ്പോ അടുത്ത് കഴിഞ്ഞൊണ്ട് അതെല്ലാം നല്ല ഓർമ്മുണ്ട് നമ്മള് കുറച്ച് കഴിഞ്ഞിട്ടാണെങ്കിൽ പ്രശ്നമില്ല ഇടക്കിടക്ക ആലോചിക്കുമ്പോൾ വെജാറവും
ഉ ഹ
പിന്നെ എന്റെ കറിയും ഒക്കെ ആയോ
എങ്ങനെ
കറിയൊക്കെ റെഡി ആയോ
കറി എവിടാ റെഡി ആയിട്ടൊന്നുമില്ല കുക്കറിലിട്ട് വിസിലടിപിക്കുക തേങ്ങ അരച്ച് ഒഴികുക അത്ര പണിയല്ലേ ഉള്ളൂ
ആഹ
ആ
ചെറുത് ഇപ്പോ എനിക്കൂലെ
ഓ ചില ടൈമില് പല സ്വഭാവം ആണ് ചിലപ്പോൾ അഞ്ച് മിനിറ്റ് ഉങ്ങിയാൽ എണിറ്റു ഇങ്ങോട്ട് പോരുന്നത് കാണാം ചിലപ്പോ അതിന് വേണ്ടി ഉച്ച വരെ കിടന്നുറങ്ങും ഈ ടൈമിൽ ഉറങ്ങിയാൽ
ആ ആക്ക് പിന്നെ ചില സൗണ്ട്
ഞാൻ പിന്നെ എന്താ വച്ചാല് ഇവിടെ ആരു ഇല്ല ഞങ്ങൾ ഒറ്റക്കല്ല ഉള്ളൂ അപ്പൊ പിന്നെ കഴിയുന്നത് എടുത്തൽ മതി ഇനിയിപ്പോ എടുത്തിയില്ലെങ്കിൽ ആരും ചോദിക്കാനും ഇല്ല പറയാനും ഇല്ല അപ്പൊ ഇ ഇങ്ങനെയ എ കൈയുന്നത് കഴിയട്ടെ എന്ന് വിചാരിച്ചാട്ട
എനിക്കാ ഇവിടെഉമ്മയും ഇപ്പയും ഉണ്ടാകുമ്പോൾ നടക്കൂല രണ്ട് മണി ഒന്നര ഒക്കെ ആകുമ്പോൾ വരും തൊറ് റെഡി ആവണം കടയിന്നെ
ആഹ് എന്നാ ആ ആഹ് ന്നാ ശരിട്ടാ ആാരോ വിളിക്കണണ്ട്
ആഹ ആഹ് ഓക്കേ എന്നാ ശരി